ഹലോ
ഹലോ
ആഹ കേക്കുന്നില്ലേ
ആഹ കേൾക്കുന്നത്
കേക്കുന്നില്ലേ ഉ കൊറച്ച് ലാഗ് വരുന്നുണ്ടല്ലേ
അത് കണക്ട് ചെയ്ത് വരുന്നന്ന് തോന്നുന്നുല്ലേ ഇല്ലില്ല
ഇവിടെകൊറച്ച വെയില് വന്നൂട്ടാ ആഹ അണ്ണന് ഭയങ്കര ഓമനയായിരുന്നു അതിനെ എന്നിട്ട് അത് വീട്ടിൽ ഇങ്ങനെ കുറെേ മരങ്ങളൊക്കെ ഉണ്ട് അതിന്റെ ഇടയിൽ കൂടെൊക്കെ ഇങ്ങനെ പോകും പിന്നെ എന്നിട്ട് അതിനൊരു പേര് അത് തന്നെ കണ്ടുപിടിച്ചിട്ട് കൂട്ടിക്കൊണ്ടുവന്നു
ആഹ
ഇതി ഇതിന് കൂടൊക്കെ ഉണ്ട് പ്രത്യേക കൂടൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ വീടിന്റെ സൈഡി ഇരുന്നൊക്കെ കരയും നമ്മളെ ശബ്ദം കേട്ടാലൊക്കെ കരയും വിളിച്ചാൽ വരും അങ്ങനെയൊക്കെയാണ് നല്ല രസമായിരുന്നു അതിനൊരു പ്രത്യേക സ്മെല്ലാണ് ഇല്ല ഇല്ല അത് കൊറേ വർഷം മുമ്പാണ് ഉ അതൊരു ഇരുപത് ഇരുപത്തി ഇരുപത്തിരണ്ട് വയസ് വർഷം മുന്നേ
ആണോ ആഹ ആഹ് ആഹ
ഉം അതുപോലെ പട്ടിക്കുട്ടിനൊക്കെ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് കണ്ട് കഴിഞ്ഞാൽ എടുത്തിട്ട് വരും വീട്ടിൽവളർത്താൻ അങ്ങനെ ഒരു രണ്ടു മൂന്നെണ്ണത്തിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു
ആഹഹാ
ഉ പിന്നെ പൂച്ച പൂച്ചനെ ഭയങ്കര ഇഷ്ടമാണ്
അയ്യോ എനിക്ക് പൂച്ചേനെ കണ്ടൂടാ പട്ടീനൊക്കെ പിന്നെ അയ്യോ എനിക്കത്ങ്ങനെ തട്ടി തട്ടി നടക്കില്ലേ തട്ടി തട്ടി നടക്കുനത് എനിക്ക്ഇഷ്ടമല്ല ഇങ്ങനെ വന്ന് തട്ടി തട്ടി
ഹ ഹഅത് അതിന്റെ സ്നേഹം കാണിക്കുന്നതാ
ചലാ ആ
ആ ആ് ചിലവർക്ക് അങ്ങനെ ഉണ്ടാവലുണ്ട്
ആ് ഇനി പൂച്ചനെ പണ്ടൊക്കെ ഭയങ്കര താപര്യമായിയിരുന്നു പണ്ട് കുട്ടിയായിരുന്നപ്പംഞങ്ങങ്ങള് മൂന്നുേ പേരല്ലേ ഒന്ന് ചേട്ടായി ഒന്ന് എനിക്ക് ഒന്ന് ങ്ങിക്കിന്ന് പറഞ്ഞ്ഞ അങ്ങന ഞൾ വളർത്തുമായിരുന്നു മൂന്നണ്ണനൊക്കെ കൊണ്ടന്ന് പക്ഷെ പിന്നെ ഒരു ദിവസം കഴിഞ്ഞപ്പം എനിക്കതിനെ വലിയ താല്പര്യം ഇല്ലാതായി
ഉ പിന്നെ പണ്ട് ഹോസ്റ്റലിൽ നിക്കുന്ന സമയത്ത് ആടെ ഇതുപോലെ പൂച്ച ഉണ്ടായി അപ്പൊ അത് ഒരു ദിവസം പ പെട്ടെന്ന് രാത്രി ജനല് തുറന്നിട്ട് വന്നു അത് ഞങ്ങള് ഹോസ്റ്റല് ഞങ്ങളുടെ റൂമിൽ നാല് പേരു ണ്ടായിരുന്ന എല്ലാരും ഉറങ്ങന്ന് അന്നേരംആഹ് ജനൽ തുറന്നിട്ടിട്ടുണ്ടായിനി അത് കൂടി ഒരു പൂച്ച കേറി വന്നു അപ്പൊ ഞാൻ ഉറങ്ങുന്ന സമയത്ത് എന്റെ ബാക്കിൽ ആരോ പുറത്ത് ഇങ്ങനെ നിക്കുന്ന ഒരു ഫീ എനിക്ക് അപ്പ ഞാൻ പേടിച്ചു നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ
എന്നിട്ട് ഞാനിങ്ങനെ എന്താപ്പ എതിൻ്റെ പുറത്തിങ്ങനെ തോട്ന്നേ തൊടുന്നേന്ന് വിചാരിച്ചിട്ട് നോക്കി നോക്കുമ്പോഴേക്കും ഒരു കറുത്തയും വെള്ളയും പൂച്ച
സ്നേഹയിരുന്നുട്ടോ അതിന് അയ്യോ പിന്നെ ഹോസ്റ്റല മൊത്തം പിന്നെ ഇവളെ കാണാനായിട്ട് വരും രാത്രിക്ക് വിസിറ്റേഴ്സ് പോലെ വരും ഇത് ഇതിന്റെ സ്നേഹം കണ്ടിട്ട് പിന്നെ അത് പിന്നെ ഭയങ്കര കൂട്ടായി പിന്നെ എക്സാമിന്റെ സമയത്തൊക്കെ ഇത് കോളേജിലേക്ക് തൊട്ടടുത്ത് തന്നെ കോളേജ് അന്നേരം ഞാന് ക്ലാസ് എടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ മണം ഇതുങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുവല്ലോ അങ്ങനെ ഇത് മണത്ത മണത്ത മണത്ത് ക്ലാസ്സിന്റെ ഉള്ളിലേക്ക് വരെ വന്നു ഞാന് മാമിനോട് പെർമിഷൻ ചോദിച്ച ഇതിനെ പോറത്താക്കി കോട്ടെ മാംന്ന് പറഞ്ഞിട്ട് അതിനെ പുറത്താക്കി
പിന്നെ അത് എന്നിട്ട് കയറി വരുന്നായിട്ട് മാം പറഞ്ഞു തന്നാൽ തന്റെ അടുത്ത് തന്നെ അത് നിർ നിർത്തിക്കുന്ന് പറഞ്ഞു എന്നിട്ട് നമ്മൾ ഞാൻ പിടിച്ചിട്ട് എന്റെ ടേബിളിന്റെ അടിയിൽ ബുക്ക് വെക്കാനുള്ള ഒരു സ്പേസ് ഉണ്ട് അതില് കിടത്തി ഞാൻ കൈ കൊണ്ട് ഇങ്ങനെ തടവും ക്ലാസ്സ് കേട്ടകോണ്ടും അങ്ങനെ പിന്നെ ആഹ് പിന്നെ കോളേജിലും പിന്നെ എനക്ക് ആ പേര് കിട്ടി പൂച്ചേടെ പേരിട്ട് പൂച്ചയുടെ പേരിട്ട് എന്തോ ഒരു പേര് ഇട്ടിട്ടുണ്ടായിരുന്നു എന്താ ഞാനത് ഇപ്പം ഓർക്കുന്നില്ല കൊറെ വർഷായി അത് പിന്നെ ഇന്നിറ്റ് അത് ന്നെ പ്രഗ്നനെൻ്റായി അന്നിട്ട് പ്രഗ്നന്റ് ആയപ്പം അവിടെ ക്രിസ്ത്യൻ കോളേജ് ആയിരുന്നു അന്നേരം അവിടുത്തെ പിന്നെ മാനേജ്മെന്റിലെ ആൾക്കാരൊക്കെ അതിനെ കാണാൻ വന്നു അവിടുത്തെ ഫാദറ് വന്നു
ഓ എന്റെമ്മോ
മക്കളും പിന്നെ കൊറെ എല്ലാ റൂമിലേക്ക് വന്നു എന്നിട്ട് പ്രത്യേകായിട്ടൊരു ആഹ് എന്താ ഹോസ്റ്റലാവുമ്പോ പാലൊക്കെ ഇണ്ടാവല്ലോ രാത്രി കുടിക്കുന്ന കുട്ടികളൊക്കെ ഇണ്ടാവുമ്പോ അവർക്ക് കൊടുക്കും അങ്ങനെ ഇവന് ഫ്രീ ആയിട്ട് ഒരു ഗ്ലാസ് പാല് എല്ലാ ദിവസവും അവിടുന്ന് സ്പോൺസറ് ചെയ്തു അങ്ങനെ അപ്പഴേക്കും പിന്നെ കൊറച്ചാകുമ്പഴേക്കും ഹോസ്റ്റല് വിടേണ്ട സമയായി ആഹ് പിന്നെ ഭയങ്കര സങ്കടായിരുന്നു അപ്പ വീട്ടില് ഓൾറെഡി പൂച്ച ആ സമയത്ത് ഇണ്ട് അഞ്ചാറെണ്ണം ഉണ്ടായി അപ്പൊ ഈ പൂച്ചകളുടെ ഒരു ശാസ്ത്രംന്ന് പറഞ്ഞാല് പൊറത്ത് പൊറത്തുന്നൊരു പൂച്ച വന്ന് കഴിഞ്ഞാല് നമ്മളെ വീട്ടിലുള്ള പൂച്ച ഒന്നെങ്കി ഇവര് പോകും അല്ലെങ്കി മറ്റേത് പിന്നെ നമ്മള് കളയണം രണ്ടും കൂടി ഒരുമിച്ച് ആവില്ല ആ അത് പരിചയെല്ലാത്തകൊണ്ടാ ആ ഒരു പരിചയം ഇല്ലാത്ത കൊണ്ടാ അവര്ക്ക് ഒന്നുകിൽ പേടിയാവും അല്ലെങ്കി അവർക്കതൊരു ഇറിട്ടേഷനാകും
ഉം ഉം
അങ്ങനെ ആഹ് എന്താക്കി ഇതിനെ വീട്ടിലേക്ക് കൊണ്ടന്ന് കഴിഞ്ഞാ എ എന്റെ വീട്ടിലെ പൂച്ചകൾക്ക് പ്രശ്നാവും അങ്ങനെ അവിടെ പൂച്ച സ്നേഹിയായിട്ടുള്ള വേറൊരാളെ കണ്ടുപിടിച്ചിട്ട് അതിനെ ഏൽപ്പിച്ചി ട്ടാണ് പിന്നെ ഞാൻ ഹോസ്റ്റലിന്ന് വന്നത്
അടിപൊളി
അതിന്റെ ഇടയിൽ ഒരു സംഭവം ഉണ്ടായിനി
ഏ
ഫസ്റ്റ് ആദ്യം ഈ പൂച്ചനോട് എല്ലാർക്കും സ്നേഹം തുടങ്ങുന്നതിന് മുമ്പേ പിന്നെ ഹോസ്റ്റല ഇത് ഇങ്ങനെ കരഞ്ഞ് കരഞ്ഞ് കരഞ്ഞഞ് കരഞ്ഞ് വരും ഭയങ്കര എക്കോടിക്കും അപ്പൊ ചെിലവർക്ക് പൂച്ചന് ഇഷ്ടംണ്ടാവില്ലല്ലോ അപ്പൊ അവരെങ്ങനെ കംപ്ലൈന്റ് ചെയ്തിട്ട് എന്താക്കി ഇവനെ ചാക്കിലാക്കിട്ട് നമ്മുടെ സ്കൂള് അല്ല കോളേജിലത്തെ ഡ്രൈവർ ഇതിനെ ഏതോ സ്ഥലത്ത് കൊണ്ടിട്ടു
ഉം
എന്നിട്ട് രണ്ടു ദിവസം ഇതെപ്പോഴും രാത്രിക്ക് വരുവാരുന്നു പൂച്ച റൂമിലേക്ക് പക്ഷെ രണ്ടു ദിവസം കണ്ടില്ല അപ്പൊ ഞാൻ വിചാരിക്കുന്ന ഇത് എന്താ ഇവന് പറ്റി ഇപ്പം എന്താ വരാത്തേ ഇതിങ്ങനെ വച്ചിട്ട് പിന്നെ മൂന്നാമത്തെ ദിവസം ജനൽ കൂടി വീണ്ടും കയറി വന്നു അപ്പോഴേക്കെ നല്ലോണ്ണം വിശന്നിട്ടൊക്കെ വരുന്നത് കുറെ കരഞ്ഞു എന്നിട്ട് ഞാൻ ഹോർലിക്സ് ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടല്ലോ ഇവന് പാല് കിട്ടുവല്ലോ അങ്ങനെ അതില് കലക്കിയിട്ട് കൊടുക്കുകയും ബിസ്ക്കറ്റും അങ്ങനെയൊക്കെ കൊടുക്കും എന്നിട്ട് പിറ്റേ ദിവസം മെസ് യിലേക്ക് പോകുന്ന സമയത്താണ് അവിടെ ഉള്ള വാടം പറയുന്ന
ഉം
നമ്മൾ കൊണ്ട് കളഞ്ഞതാണല്ലോ അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഇവനെ കൊണ്ട് കളഞ്ഞിട്ടുണ്ടായി ആ പക്ഷെ ഇവൻ മണം പിടി ച്ച് വന്നുട്ടോ കണ്ടപ്പോ പാവം തോന്നി അപ്പൊ അവർക്കും മനസ്സിലായി ഇത്രയും സ്നേഹംണ്ട് എന്നിട്ട് പിന്നെ അവരെ അതിനെ കൊണ്ടുവിട്ട്
ഉം
ആണോ
ഉം അതിന്റെ ഫോട്ടോസ് എല്ലാം ഇപ്പോളും ഉണ്ട്
ഉം ആണോ
ഉം
എനിക്ക് പൂച്ചനെ കണ്ടുടാ അതിന് ഉം
ആ ആ സമയത്ത് പൂച്ചനെ തൊടാനായിട്ട് പേടിയില്ല ആൾക്കാര് വരൂ കേട്ടോ റൂമില് എന്നിട്ട് പറയ് എന്റെ പേടി മാറ്റിത്തരോ ആ അത് ചിലവർക്ക് അതിന്റെ വാല് ഇങ്ങനെ അനങ്ങുന്ന കാണുമ്പോ പേടിയാ ഉം അപ്പോൾ ജസ്റ്റ് അതിനെ ആ ഒന്ന് തൊട്ടോട്ടെ വാല് പിടിച്ചോട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാര് വരും
ഉം ഉം
അതുപോലെ പ്രഗ്നന്റ് ആയ സമയത്ത് നമ്മൾ അതും ആഘോഷിച്ചുണ്ട്ട്ടോ
അടിപൊളി
പ്രഗ്നന്റ് ആയ സമയത്ത് ഇതിനെ കാണാൻ വരുന്നവര എന്നൊക്കെ പറഞ്ഞിട്ട് അതിന് വള
ഉം അടിപൊളി അതൊക്കെ രസമാണല്ലോ അല്ലെ ഉം മ്
നല്ല രസായിരുന്നു അ എന്റെ റൂമിലത്തെ ആൾക്കാർക്കൊക്കെ ഇഷ്ട ആയതൊണ്ട് വല്യ കുഴപ്പല്ല ഉം ഒരാ ഒരാൾക്ക് ഇഷ്ട ണ്ടായിരുന്നു പക്ഷെ പിന്നീട് അത് ശരിയായി ഇതിൻ്റെ സ്നേഹം കണ്ടപ്പോൾ പിന്നെ ഭയങ്കര കിങ്ങിണി എന്നായിരുന്നു അതിന്റെ പേര് ഉം കിങ്ങിണി പൂച്ച
അതെ
ഉം നിങ്ങള് അവിടെ ഉണ്ടായ പൂച്ചക്ക് പേരിട്ടില്ലാ
ഞങ്ങടെ അവിടെ പണ്ടിങ്ങനെ പണ്ടല്ലേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഒരു പട്ടിയുണ്ടായിരുന്നു പ പട്ടിന്നു പറഞ്ഞാ ഞങ്ങക്ക് എല്ലാർക്കും ഭയങ്കര ഇഷ്ട്ടായിരുന്നേ ഒരു കുഞ്ഞി പട്ടിയായിരുന്നു. നാടൻ പട്ടി ചെറുതെട്ടോ ഹൈറ്റ് കില്ലാതെ വെള്ള ജാക്കിന്നായിരുന്നു പേര്. അപ്പം അത് ചെറുപ്പം തൊട്ടേ നമ്മുടെ വീട്ടിലുണ്ട് മമ്മിടെ വീട്ടീന്ന് മറ്റെ കൊണ്ടുന്നാണ്.
മ്
പട്ടിന്ന് പറഞ്ഞാൽ നമ്മള എവിടെ പോയാലും പുറകെ വരും പട്ടി ന്നല്ലാ നമ്മളങ്ങനെവയങ്കര കാര്യയിട്ട് ങ്കര ഇതെപോലെ തന്നെവയങ്കര കാര്യയിട്ട് കൊണ്ടക്കുന്നൊരു ഇതായിരുന്നുട്ടോ. പക്ഷെ അത് പിന്നെ മരിക്കാൻ നേരത്ത് നമ്മടെ വീട്ടിതന്നെ അന്ന് ലാസ്റ്റ് എന്തോ പറ്റി. ലാസ്റ്റ് എന്തോ കഴിച്ചിട്ടോ മാറ്റാആ തോന്നുണു ലാസ്റ്റ് മരിച്ചു. നമ്മള എ ഓ അഴിച്ചു വിട്ടേകുയാഇരുന്നു. നിട്ട് പിന്ന അത് കറങ്ങി തിരിഞ്ഞ് നമ്മടെ വീട്ടി തന്നെവന്നിട്ട്ത് മരിച്ചു. അത് കാണുമ്പം പിന്നെ ഫോട്ടോക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. ആ പട്ടി ന്ന് പറയിന്നത് നമ്മടെ വീട്ടിൽ വയങ്കര ഒരു കാര്യരുന്നു ആ പട്ടി ആ പട്ടി ഭയങ്കര ഒരു ഇപ്പോഴും അതിനെയൊക്കെ പറയുമ്പം ഭയങ്കര ഇതാണ് അനിയത്തി തിയാരുന്നു അ അതിനെ നോക്കി ക്കൊണ്ടിരുന്നതിനെ കറക്റ്റ് നമ്മുടെ വീട്ടിൽ വന്നങ് മരിച്ചു. വേറെ എവിടേക്കോ അഴിച്ചുവിട്ടേക്കായിരുന്നു വേറെ എവിടെയക്കോ കറങ്ങി തിരി ഞ് ലാസ്റ്റ് നമ്മുടെ വീ ട്ടില് വന്നു നമ്മടെ മുമ്പില് വെച്ച് മരിച്ച്.
ഇത് എന്റെ വീട്ടില് ഇപ്പോ പട്ടിണ്ട് ട്ടോ അവന്റെ പേര് അപ്പൂന്നാണ്. പണ്ട് ഞാൻ സ്കൂള് വിട്ട് വരുന്ന സമയത്ത് റ്റ ഇതുപോലെ രണ്ട് പട്ടിക്കുട്ടിനെ ടുത്തിട്ട് വന്നീനു ഒരാള് ടിങ്കു. ഒരാൾ ട്ടിപ്പു.
മം
പേരുണ്ടായിരുന്നു ഭയങ്കര സ്നേഹ ഈ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സ്കൂളിൽ പോകു ഇപ്പൊ കൊണ്ടു വിടാനായിട്ട് വരും. അപ്പൊഅ ഇത് തിരിച്ച് ഒറ്റയ്ക്ക് പോകുന്ന ആലോയിച്ചു എനിക്ക് ഭയങ്കര വെഷമാ കറക്റ്റ് വഴി അന്ന് ചെറുതല്ലേ. പിന്നെ എത്തോ അതോ വേറെ എവിടേം കുടുങ്ങി കെടക്കോ ന്നൊക്കെ മോൊക അന്ന്േിക്കുായിഞ്ഞാൽ നാലാം ക്ലാസ്സുള്ള സമയത്താ. പിന്നെ ഞാൻ പോന്നൊടുത്തൊക്കെ വരും ബസ് കേറാൻവേണ്ടി പോകുമ്പോ അടുത്തേക്ക് വരും. അങ്ങനെ എന്നിട്ട് ഓ ആ പിന്നെ ഒരുസം ഇതേപോലെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ വീട്ടിലേക്ക് വന്നിട്ട് ഇങ്ങനെ ഷർദിക്കാൻ തുടങ്ങി.
അ അതെ എന്താ ഇങ്ങന ആ ഭയങ്കരായിട്ട് എന്താ കഴിച്ച പോലെയൊക്കെയാ തോന്നിയത്. പക്ഷെന്ന് അങ്ങനെ അങ്ങനെ വെഷം കൊടുക്കാൻ വേണ്ടി മാ ത്രം അവൻ അങ്ങനെയൊന്നുല്ല ട്ടോ അവൻ നല്ലൊരു നല്ലൊരു സഹകാരി അങ്ങനെയൊക്കെ ആയിരുന്നു. അവൻ എവിടന്നോ എന്തൊക്കെയോ വേറെ എന്തോ കഴിച്ചതാ അറിയാതെയോ മറ്റോ കഴിച്ചത് അങ്ങനെ എന്തൊക്കെആണ്. അല്ലാതെ അവന് വെഷം കൊടു കൊല്ലാ മാത്രം ഒന്നും ആർക്കും അവനോട് ശത്രുത ഇല്ല. അത്രക്കും ഉപകാരി യിരുന്നു.
ദേ ആ പട്ടിക്ക് എന്താ പറ്റിയത് ച്ചാൽ ഇവൻ വീടിന്റെ ചുറ്റുങ്ങെനെ നടന്നു നടന്നിറ്റ് പിന്നെ അങ്ങനെ ഛർദ്ദിച്ചിട്ട് അവിടെ തന്നെ വീണിട്ട് അങ്ങനെ ചത്തോയി. പിന്നെയാണ് പിന്ന ഇന്നെയാഞങ്ങൾ അറിയുന്നത് പിന്നെ ഓ അതിനാരോ വെഷം കൊടുത്തീന്നു.
തിന് വെഷം കൊടുത്ത തല്ല എന്തോ എവിടുന്നോ കഴിച്ചിട്ട് വന്നതാ.
ഉ ഇതിന് പക്ഷെ ആ വിഷം കൊടുത്ത ആളന്നെ ന്നെ അതൊരു വെള്ളംടിക്കുന്ന ആളാണ് പുള്ളി വീടിന്റെ ആ സൈഡിക്കോ ഓരോസം പോകുമ്പോമ് പറഞ്ഞു അത് വെള്ളം അടിച്ചിട്ട് തിരിച്ച് വരുമ്പോ പറഞ്ഞു ഞാനീവിടുത്തെ നായ്ക്ക് വെഷം കൊടുത്തിട്ടുണ്ടായി ന് പറഞ്ഞിട്ട് ആന്നെ അത് ഭയങ്കരം എ അതന്നെ പുള്ളിക്ക് ഇ ട്ടല്ലല്ലോ പുള്ളീടെ വീട്ടിൽ വരുന്ന വട്ടികൾ എ ഭയങ്കരം എന്തോരു ഉപദ്രവായിരുന്നു. ആ അങ്ങനെ
എല്ലാർക്കും ഇഷ്ടപ്പെടണന്നില്ലല്ലോനെ
പിന്നെ അർജുൻന്ന്റഞ്ഞ ഒരു പട്ടിണ്ടായിരുന്നു. അതും ഭയങ്കരസ്നേഹരുന്നു. ആ ആയാ വെക്കലെയാ
അ
ഒരു, ഒരു, പത്ത്, സെക്കൻഡ് കൂടി. കേട്ടാ
ഓക്കെ
മം, ശെരി, ഈട, മഴ, വരാൻ തൊടങ്ങി.